എതൊക്കെണ്ട് വിശേഷം ആഹ് കേക്ക്ണ്ട്
നല്ല വിശേഷം അവിടെയോ
നല്ല വിശേഷന്നെ ചായക്കെ കുടിച്ചോ
ആഹ് ചായകുടി കഴിഞ്ഞു രാവിലത്തേത് കഴിഞ്ഞു എന്താ കടിണ്ടാക്കിയേ
ഞാന് ദോശ
ഉം കറിയോ
കറി ഈ കടല കറി വൈറ്റ് പീസിന്റെ
ആഹ് ഗ്രീൻ പീസ്
ഗ്രീൻ പീസ് അല്ല ഗ്രീനിൻ്റെ വൈറ്റ് ണ്ടല്ലോ
ആഹ് അതൊരു യെല്ലോ കളർ അല്ലേ വര്ന്
ആഹ് അഹ് യെല്ലോ കളറ്
ആഹ് ആഹ് ഞാനും വെച്ചിട്ടുണ്ട് അയ്ല് ടേസ്റ്റ് മാറ്റണ്ടോ
ആഹ് ഗ്രീൻ പീസിന്റെ ആഹ് ടേസ്റ്റ് അല്ലയ്
അല്ല എനിക്ക് തോന്നീയിട്ടുണ്ട് എന്താ ഒരു ടേസ്റ്റ് മാറ്റംണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്
ആഹ്
ഏതാ ടേസ്റ്റ് വൈറ്റാ ക്രീനാ
ഗ്രീനാണ് എനിക്കിഷ്ടം
ആഹ് മാറ്റണ്ട് അതാണ് അതിന്റെ വിലക്കുറവുണ്ടല്ലോ ഗ്രീൻന്റെ അത്ര വില അതി
ഗ്രീന് വലിയും ഉണ്ട്
ആലയുണ്ട് ആഹ് അതെ അതെ അതണ മാറ്റം
ഉം ഞാൻതാ അടുത്തതായിട്ട് ബിരിയാണിക്ക് ഉള്ളിരിയാണ്
ആണോ ആഹ് അത് ശെരി ഇന്നപ്പോ സൺഡേ ഏതോണ്ട് സ്പെഷ്യൽ അല്ലേ
ആഹ്
ഉം.
സാധാരണ ഞങ്ങള് വെള്ളിയാഴ്ചയാണ് ഇണ്ടാക്കല്. വെള്ളിയാഴ്ച്ച ഇവടെ മക്കളൊക്കെ വെള്ളിയാഴ്ച്ച സ്കൂളില് പോകല്ലോ
സ്കൂള്‌ല് പോയല്ലേ ആഹ്
അപ്പൊഴും എഹ് ആഹ് എല്ലാരും ണ് ണ്ടാവുന്ന ദിവസം ഞായറാഴ്ചയാ.
ആഹ് എന്നിട്ട് എങ്ങനാ എങ്ങനെയ വെക്കാറ് നിങ്ങള് ബിരിയാണി ഒന്ന് പറഞ്ഞഞ് തരുമോ
ഞാൻ ബിരിയാണി വെക്കല് ഈ മസാല എല്ലാം കൂടി ഒരു ചമ്പട്ടിട്ടി
ഉം എന്തൊക്കെയാ അയ്‌ല് മസാലകൾ പറയിം.
സാവോള. തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്.
ആഹ്
പിന്നെ ബിരിയാമസാല ഞാന് ആഹ് പേക്ക് കെറച്ച് കടൽന്ന് വാങ്ങും. അമ്പേ ന്നിട്ട് ആഹ് പേക്കറ്റ് ഗരം മസാല ഞാൻ വീട്ട് പൊടിക്കലാണ്.
ആഹ് അത് രണ്ടും എടുക്കും കുലെമസാല.
ആഹ് ആഹ് ആഹ് ആഹ് ഗരം മസാല കുറച്ചെഇടള്ളൂ ബിരിയാ മസാല ഇടുപോ.
ആഹ്
എന്നിട്ട് മല്ലിച്ചപ്പും പൊതിനീ ചിക്കനും കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട്.
ആഹ്
അയ്‌ല്ട്ടൊന്ന് നല്ല പോന്ന് കുഴച്ചിട്ട് അയ്ല് തൈരും നാരങ്ങനീരും ഇ ത്തിച്ചിട്ട് അന്ന് മാറ്റി വെക്കും അതിമല മസാല ഈ ചിക്കനില് മസാല പിടിക്കാൻ വേണ്ടിട്ട്.
ആഹ് കൊറച്ച് സമയം
ആഹ് എന്നിട്ട് നമ്മള് എനിക്ക് അടുപ്പില്ല.
ആഹ്
ഗ്യാസും കരണ്ടടുപ്പും ആണില്ലത്.
ആഹ്
അപ്പം ഏഹ് കരണ്ടടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട്. അയ്ല് അരി ഇട്ടിട്ട് ആഹ് ത അഹ് തളപ്പിച്ചൂറ്റും. നെയ്ച്ചോറാക്കി വറ്റിച്ച് വെക്കലല്ല.
ആഹ് ഞങ്ങളും ഞാനും അങ്ങനെ തന്നെയാ ഈ പറഞ്ഞ കണക്ക തന്നെയാണ് ഞാനും വെക്കാറ് പക്ഷെ ഞാന ന്തെയ്യറിയോ ആദ്യം സവാളയും തക്കാളിയും ഒന്ന് വായി ചെടുക്കും ഇഞ്ചിം വെളുത്തുള്ളിയൊക്കെ വഴ ആഹ്
സാരണേ അടുപ്പത്ത് വെച്ച് വയറ്റലാണ് ഇന്ന് സ്പെഷ്യൽ ഇണ്ടാക്കാ.
അഹ് ആഹ് അങ്ങനെ മ മസാ സവാള വയറ്റാതെ ഇണ്ടാക്കാന്ന് വിചാരിച്ചുല്ലേ
ആഹ വയറ്റാന്ന് പറഞ്ഞാല് പിന്നെ ഇത് നമ്മള് കുഴക്കുമ്പോ നഞമ്മള് നല്ലോ കയ്യോണ്ട് നോയി ഞവുണ്ടി ആ ആഹ തിരുമ്പി കുഴക്കുമ്പോ ഒന്ന് ആ വയന്റ് വരുണാതിരി നല്ല ഒന്ന് നല്ലോ മസാലയക്കെ ത്മക്ക് പിടിച്ചോളും ചിക്കൻ മക്ക് കൊറച്ചര് ന്ന് മാറ്റി വെച്ചാല്.
ആഹ പിടിക്കൂലേ?
ആ എന്നിട്ട് എഗ്യാസമക്ക് കയറ്റിയിട്ട ഒന്ന് വയറ്റും ചെയ്യാം.
ആഹ കുക്കർല്ല ചെയ്യാറ്? ഏ ആ ത തവണ്ടാവുംല്ലേ നോൺ സ്റ്റിക്കിന്റെ ആ അപ്പ ഇത് കുഴിയ്ള്ളല്ലേ?
ആഹ്
ഉം അയിനകത്തൊക്കെ ചെയ്യും വല്ല്യാ വെ എത്ര ക്കും വല്ല്യ ഫാമിലിയാണോ?
വല്ല്യ ഫാമിലി പർഞ്ഞാ ഞാൻ സാധാരണ വെക്കല് മൂന്ന് കിലോനൊക്കെ വെക്കല്ണ്ട്. ഞങ്ങള് പ്പോ ഇപ്പം ചെറിയ ഫാമിലിയാണ് ആടെ. തറവാടൊക്കെ എട്ത്തെന്നെണ് അപ്പൊ വെക്കുമ്പോ. എന്നേലും ഇല വെക്കുന്നത് അപ്പൊ ഓൽക്കു കൊടുക്കണം അപ്പൊ അയി കണ്ടിട്ട് വെക്ക ഇപ്പൊ വെക്കുന്നത് ഒ ഒന്നര കിലോനാണ്.
അതെ
ഞങ്ങള് ഞാനും ഹസ്ബൻഡും രണ്ട് കുട്ട്യേളും ഞാനും ഹസ്ബൻഡും രണ്ട് കുട്ട്യേളും ഒള്ളു.
ആഹ് പിന്നെ തറവാട്ടിലാളുണ്ടാവും ലേ?
തറവാട്ടില് മ്മി ഉപ്പിയാണ് ള്ളത് എളച്ചന്മാരൊന്നും ഇവ്ടെ ല്ല്യ.
മ്മ്
മൂത്തച്ഛനും മൂത്തച്ചിം അപ്പർത്ത്ണ്ട്.
എനിക്കാ ഫോണ് വര്നേ?
എങ്ങനെ?
കോള് വര്ന്നതേ.
ആഹ് ദീക്ക് കോള് വര്നില്യട്ടോ.
ആഹ് എനിക്കാ തോന്നണ അറിയുന്നില്ല പിന്നെ മിസ്സ്കോള് ങ്ങനെ കാണിക്ക്ണ്.
ഉം
അങ്ങനെയാണ് അപ്പൊ പിന്നെന്താ ഇൻക്ക് സ്പെഷ്യല് വേറെ ചമ്മന്തി.
ആ ചമ്മന്തി ചമ്മന്തി ണ്ടാക്കണം തൈര് ണ്ടാക്കണം അച്ചാ ച്ചാർ ന്നലെ വാങ്ങിക്കൊണ്ടന്ന്ട്ട്ണ്ട് ഞാൻ കൊറേ ദിവസയി അച്ചാറിന് പൂതി പറിണ്.
അതെ ഹെ
ഞാനന്നെ പോയി വാങ്ങലാണ് ഇൻക്കിഷ്ടള്ളത് പക്ഷെ ഇന്ക് ഞാന്. ഞാൻ കടേന്ന് പോയിട്ട് തൂക്കി വാങ്ങുന്ന അച്ചാറാണ് വാങ്ങ
ആഹ് വല്ല്യ ബോട്ടിൽ ന്ന് അത് അതിന്ന് അമ്മക്ക് കൊർച് തരുയിരിക്കുലെ അങ്ങനെ അത്‌ അത് ഞാൻ ചോദിക്കുമ്പോ എന്താറ അവര് പറയാറ് കടക്കാര് എൻ ക്ക് ഇഷ്ടാണ അച്ചാർ. പക്ഷെ അത് അങ്ങനെ കൊടുക്കൂല വല്ല്യ ബോട്ടിലേ കൊട് ക്കൊള്ളൂന്ന് പറിം.
ഞങ്ങളവടെ എല്ല എല്ലാരും അങ്ങനെ തൂക്കി വാങ്ങുമ്പോ. അങ്ങനെ വാങ്ങാ ആഹ് അപ്പം. ഇപ്പി പ്രാവശ്യം വല് ചെന്നപ്പോ പറഞ്ഞു ഞമ്മള് പറയണ അച്ചാർ നിക്ക് ഒന്നി കാരക്ക അല്ലെങ്കിൽ വെളുത്തുള്ളി.
ആഹ്.
ആ അത്. ഞമ്മള് വിചാരിക്ക്ന്ന അച്ചാറല്ലെ മാങ്ങന്റെ നല്ല. വേറൊരു രസല്ലൊരു അച്ചാറുണ്ടാവലുണ്ട് അതുംല്ല.
ഇല്ല ആഹ്
അപ്പം പിന്നെ ഹസ്ബന്റിനോട് പറഞ്ഞപ്പ ഹസ്ബന്റ് ഇന്നലെ ചെറിയ കുപ്പി ഒരു മുപ്പത് രൂപേന്റെ നാരങ്ങച്ചാറ് കൊണ്ട് അപ്പൊ കുട്ടീപ്പം നല്ല രസ കൊറെ കൊറേ ആയിട്ട്ണ്ട് അച്ചാറ് കൂട്ടിട്ടേ
ആഹ് പൂതിയായി നിക്കേര്ന്നുലേ
ആഹ് നോമ്പി ന്റെ ഒക്കെ മുന്ന കൂട്ടിയതാ അപ്പൊ പൂതിയായിട്ട് നിക്കേര്ന്നു.
ഉം അപ്പൊ അത് കിട്ടി പിന്നെ നിങ്ങളെനിക് എനിക്കെന്താ അറിയാ എനിക്ക് ചമ്മന്തി അരച് ആഹ് ഇത് തൈരും അച്ചാറും ഇല്ലെങ്കിലും എനക്ക് അയിന്റെ ചമ്മന്തി വാണം ബിരിയാണിക്ക് അത് തേങ്ങ ച തേങ്ങാചമ്മന്തി ഇല്ലാതെ എനിക്ക ബിരിയാണി കഴിച്ചാ ബിരിയാണി കഴിച്ചിട്ടുണ്ട് തോന്നൂല
ഏഹ് ഇവടെ ഇവടെ ബിരിയാണിക്ക് നിർബന്ധം പപ്പട പ പ പപ്പടില്യാതെ ഇവടെ ബിരിയാണിടെറങ്ങൂല ഈ ബിരിയാണിയായാലും മന്തിയായാലും എന്തായാലും ഇവടെ ആ സ്പെഷ്യൽ ഡേസിനിവടെ പപ്പടം നിർബന്ധാ ഇവടെ പെരുന്നാൾക്കൊക്കെ ഞാൻ വരുന്നേന്റെ മുന്നിവളുപറയും നമ്മള് കല്യാണത്തിന് പപ്പടം പൊരിക്കൂലേ ആഹ് നീലെ വെല്യാ കവറ് ആ വേസ്റ്റ്കവറ് ആഹ് കവറിന് ഫുള്ളായിട്ട് തൊക്കെ ഇവിടെ പപ്പടം പൊരിച്ചിട്ട് ഇവല് പറയുമ്പോര് എട്ട് പത്താൾക്കാരേ ഒള്ളൂ എല്ലാരും കൂടി തറവാട്ടിന്നൊരു വീ ഇവുടുന്നാകൈക്ക
ആഹ് ആഹ്
എന്നിട്ടിവല് ആത്രി ആഹ് ആത്രീയൊക്കെ പപ്പടം പൊരിച്ചിവെച്ചിട്ട് അത് വെറുതെക്കെ കയി ക്ക വിചാരിച്ചി കൂട്ടി കയ്ക്കാ
ആഹ് ആഹ്
ഞാൻ പറയും ചെയ്യും ആഹ് നല്ലതല്ലാ നല്ലതല്ലാ ഏഹ് ഞാൻ വന്നാലൊന്നും നിർ ത്തിച്ചു ഞാൻ ഫസ്റ്റിലു ഞാൻ വരുന്ന ഒടനെ ഫസ്റ്റത്തെ രണ്ടു പെരുന്നാക്ക് പൊരിച്ചു അത് കഴിഞ്ഞ് ഞാൻ പൊരിച്ച് കാണിച്ചില്ലാ ഞാൻ പറഞ്ഞേ അത്ര വേണ്ടാ പൊരിക്കുയാണെ കൊറച്
ആഹ് ആഹ് അതെ അതെ
വല്യാ നല്ലതൊന്നു അല്ലല്ലോ നല്ലെന്നെങ്കി സാ
സം ആഹ് പിന്നെ തിന്നോക്കയില്ലേ ഹെൽത്തിയാണെങ്കില് അപ്പൊ എന്താ ചമ്മന്തി ഇണ്ടാക്കൂലങ്ങള് ബിരിയാണിക്ക് ആഹ് തേങ്ങായും മല്ലിച്ചെപ്പും പൊദീനേടെലയും പിന്നെ പച്ചമുളകും സുറുക്കായും ഒഴിച്ചിട്ട് ഇല്ലേ ഞാൻ ച്ചിരിയാ അധികേടൂലാ ആഹ് ഇച്ചിരിടും ഒരു ഒന്നോ രണ്ടോലയൊക്കെ ഇടും
കരിവേപ്പിട്ട ല്ലെരസ
ആഹ് കറിവേപ്പൂടും ഉം
കരിവേപ്പിന്റെ എലയും ഇഞ്ചി വെളുത്തുള്ളിയും കൊറച്ച് ചതക്കിയതും തുള്ളി സുർക്കേം ഉറ്റിച്ചിട്ട് അങ്ങനെ ഇണ്ടാക്കിയാ നല്ല ടേസ്റ്റാണ് ഞാൻ മല്ലി പൊതിനയില ഇടാൻ അനിറ്റാണുട്ടോ
ആഹ് ഒരു രണ്ടലയക്കെ കൂടുതലാവരുത് രണ്ടോ മൂന്നോ എല ലീഫൊക്കെടാം
ആഹ് ആഹ് ആഹ്
അത്രേ ഇടൊള്ളൂ ചെറിയൊരു ചൊവാ നമ്മളിപ്പോ അത് വെച്ചിട്ട് വെള്ളം കലക്കണേ എന്തൊക്കെചെയ്യണെന്ന് അപ്പൊപ്പിന്നെന്താ ചമ്മ ഉം അപ്പ ടേസ്റ്റൊണ്ട് നല്ല മഴ ഞാനെന്തെയ്യും മല്ലിച്ചെപ്പിന്റെ എലകള് ബിരിയാണി കൂടും അയിന്റെ തണ്ട് എടുത്തിട്ട്
ചമ്മന്തിക്കും അയ്യോ എന്നാ ഞാങ്ങനെ ആക്കിയോക്കട്ടെ
ആഹ് അങ്ങനെ അതെന്നിട്ട് ഞാൻ സുറുക്കാ സാധാ സുറുക്കെയാ വാങ്ങാറ് പിന്നെ ഇന്നാള് മോള് കടേ പോയപ്പം സൂപ്പർ മാർക്കറ്റിന്ന് സുർക്ക് വാങ്ങി വന്ന് അപ്പൊ ഞാൻ നോ മുപ്പതിലുവെല അമ്പത്ത് അമ്പത്തഞ്ച് രൂപ വല്ല്യത് ശെരിക്ക് സാധാ സുറുക്കൊക്കെ ഇര് വഅ് രൂ വേണോല്ലോ ന്ന്ട്ടാതും ആഹ് ന്നിട്ട് ചമ്മന്തി അരച്ചു പിന്നെ അച്ചാറിട്ടപ്പോ അയിലേക്ക് മാങ്ങണ്ടേന്നുവ്ടെ നല്ലം നമ് മാങ്ങണ്ട് അച്ചാറിട്ടപ്പോ നല്ല ടേസ്റ്റ് ചമ്മന്തിം ടേസ്റ്റ് മാങ്ങ അച്ചാർട്ട ഉം ടേസ്റ്റ് അപ്പ ഞാൻ വ്ളോടർഞ്ഞ് ഇത് അത് മാറ്റണ്ട് സൂപ്പർ മാർക്കറ്റില് അപ്പ ഞാൻ പറഞ്ഞ് ഞാനീ സുറുക്കെക്കെ അവടെ കണ്ടിട്ടിണ്ട് ഞായ് അപ്പോ നമ്മള്ട് ക്കുമ്പ വെല നോക്കിട്ടാൺല്ലോ എട്ക്കാ അപ്പൊ ഇരുവഅ് രൂപന്നേ ഇതെന്തോ ആപ്പിൾ സുർക്കെ അങ്ങനന്തോ തോന്ന്ണ് അമ്പഅ് രൂപേണ് പക്ഷെപ്പഞാൻ പറ ഇഞ്ഞിഞ്ഞാസുർ ക്കവാങ്ങുമ്പോ അമ്പത് രൂപ കൊടുത്താലും വേണ്ടില്ല ഇതന്നെ വാങ്ങൊള്ളൂർണ് അടിപൊളി സമ്മന്തിക്കും ചമ്മന്ത്യക്കെ വെർതെ തിന്നാതോന്നാ പിന്നെ അച്ചാർനന്നെ പ്രത്യേകം ടേസ്റ്റ്
നൈ വന്നാ നോക്ണല്ലോ
ആഹ് അമ്പത് രൂപ അത് പിന്നെ ഞാന് പർഞ്ഞേര്ണ്ട് ഫോട്ടോ അയച്ച നല്ല ടേസ്റ്റ് സ്റ്റ് ചമ്മന്തിക്ക് ഞാൻ പറഞ് നിട്ടെയ് അച്ചാർ കഴിച്ചപ്പളാണ് ഞാപർഞ്ഞ എന്താ ഷമ്മന്തിക്ക് ഇത്ര ടേ ജ് നോയ്ച്ചു അപ്പ സംഭവതാണ് പിന്നെ ഞാനാ പു പ്യൂ പോയി നോക്കിയപ്പോ അമ്പത് രൂപയാ അപ്പോ അവളാണെങ്കി ബില്ല് വാങ്ങിറ്റില്ല അയ്ന് ഇതിമ്മെ കുപ്പീല് അമ്പത് രൂപ കാൺണ് ണ്ട് ബില്ലില്ല അപ്പോം പർഞ്ഞ് ഞാ വാങ്ങണന്ന് വിജാ അപ്പൊ എന്ത് സാനം വാങ്ങുമ്പളേ അയ്ന്റെ ബില്ല് വാങ്ങിക്കൊണ്ട്രൻ്റെർ ആഹ് പിന്നെ ഞാവാങ്ങിയ മറന്ന് വാങ്ങണംന്നിയാര്ച്ചു അവരും തരാൻ മറന്ന് ഞാനും മറന്നു
അല്ലെല്ല ഞിഎങ്ങന ആയാലും സാധനം വാങ്ങുമ്പോ ബില്ല് വേണം ഇനി ഞമക്ക് എന്തെങ്കിലൊര് റ്റേനാക്കുമ്പയോ എന്തെങ്കിലും കേട് വന്ന സാധനങ്ങളും കണ്ട്ന്ന്ണ്ടെങ്കി ഡൈറ്റ് കഴിഞ്ഞ സാധനം മ്മള് വീട്ടിലെത്തിയായി എത്തീട്ടായിരിക്കമ്മളചെൽപ്പം നോ
ആഹ് കാണ്ന്നത് ആഹ്
അങ്ങനെക്കെ വരുമ്പോങ്ങനെയാലും ബില്ല് നിർബന്ധാണ്
ആഹ് ഇന്ന്പ്പഞാമ്പറിന്നത് ഈ ചമ്മന്തി ന്ന്ട്ട്പ്പഞാമ്പർഞു ഞ്യഇരുവത് രൂപേന്റെ സുർക്കാ വാങ്ങൂലാർഞ്ഞു അയിൻക്ക് മൻ അയില് ഞാൻ പർഞ്ഞു ഇവളെട്ത്ത് അപ്പോ ഈ സുറുക്ക വെച്ചിട്ടെയ്കാരം ഈ റോഡ് സൈഡിന് ഇത് ഉപ്പിലിടുലേ നമ്മളേ നാരങ്ങ നെല്ലി ല്ല ന്നിട്ട് ഞാനാസുർക്ക വെച്ചിട്ട് എൻക്ക് അപ്പുർത്തൊത്ത നേ അരിനെല്ലിക്ക തന്നു അത് സുർക്കേലിട്ട് ട്ടും അത് നല്ല ടേസ്റ്റ് അതിന്റെ കഴിഞ്ഞ ആഹ് കഴിഞ്ഞ വർഷ മുന്നത്തെ വർഷം സാധ കേൾ നടന്നു പക്ഷെ ഇത് കഴിഞ്ഞ്
ആഹ് ങ്ങളെ റൈഞ്ച് പോഉന്ന്ണ്ടോ
എന്ന് പറഞ്ഞപ്പോ ഈ സുർക്ക കഴിച്ചിട്ട് എടുന്നെ ആഹ് ന്നാ ശരിട്ടോ പിന്നെ വിളിക്ക